ഹലോ
ആഹ് കേൾക്കുന്നില്ലേ കൊറെ ആയല്ലോ വിളിച്ചിട്ട്
കൊറെ ആയിലെ എന്ത അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്
ബിസി ആയിപ്പോയിലെ.
ആ തെരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവും.
ആയിക്കോട്ടെ. പിന്നെ നല്ല സുഖല്ലേ കൊഴപ്പൊന്നുംല്ല ല്ലോല്ലേ. വീട്ടില് അച്ഛനും അമ്മയൊക്കെ. ആ സുഖം തന്നെ കൊഴപ്പൊന്നുല്ല. ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്ട്ടോ.
ആണോ. എന്താ ഫംഗഷൻ?
എന്താ ബ്രദറിന്റെ ഹസ്ബന്റിന്റെ ബ്രദറിന്റെ മാരേജ് ആണ്. അപ്പം എന്തായാലും വേണം. മാരേജായി അപ്പൊ അവനെത്തണം അവൻ എ ത്തി ആ അവൻ ഒക്ടോബറിലാണ്. ഒക്ടോബർ ട്വന്റി സിക്സ്തിനാണ്. ആഹ് അവൻ ആ ടൈം ആവുമ്പോ ത്തിന് എത്തും. അവൻ ബഹ്‌റൈനില് ജോലി കിട്ടിയിട്ട് പോയതാണ്.
ആഹ് ആ പോണ സമയത്ത് പറഞ്ഞായിരുന്നു എന്നോട്. എനിക്ക് ഓർമ്മയുണ്ട്.
ആഹ് ആ. വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അവൻ എവിടെയാ അപ്പൊ. ആ കൊറേ ആയി രണ്ട് മൂന്ന് വർഷായി. ഇപ്പൊ അവൻ പോയിട്ട് രണ്ട് മൂന്ന് വർഷായിട്ട്ണ്ട്.
അത്രയായി ആഹ് എന്നപ്പോ,
തിരക്കായിട്ടാണ് വിളിക്കാന് ഇപ്പൊ പിള്ളേരൊക്കെ സ്കൂള് പോകുന്നത് കൊണ്ടൊക്കെ.
ആ അതിന്റൊക്കെ.
അങ്ങനെയൊക്കെ ആയിട്ട്. ഉം സ്കൂള് തൊറന്നാ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഉം പിന്നെ. അവന് ഒക്ടോബറിലാണ് വരുന്നത്. ആ ലാസ്റ്റ് ആ ടൈമിലൊക്കെ വരുള്ളൂ. ഒരു സ ഫിഫ്റ്റി സിക്സ് ഡേയ്സ് ഒക്കെ ലീവ് ഉള്ളു. അപ്പം കല്യാണം കഴിഞ്ഞിട്ട്, കുറച്ച് ബ്രൈഡ് നമുക്ക് ഇവിടെ തന്നെ കാപ്പാട് ബീച്ച്. കാപ്പാട് ബീച്ച് കേട്ടിട്ടില്ലേ? ട്ടില്ലേ ആഹ് അവിടെ തന്നെയാ ബീച്ച് ത്തന്നെയാണ് ഉം.
അതേല്ലേ
മിന്ന് കെട്ടുന്നത് മിക്കവാറും അവിടെത്തന്നെ ആയിരിക്കും. അവള് ബീച്ച് സൈഡാണ് കണ്ട് വെച്ചത് സ്ഥലം.
ആ ഓ ബീച്ച് ലൊക്കേഷൻ ഒക്കെ നല്ല ഇപ്പൊ. അങ്ങനത്തെ കാണാറുണ്ട്, ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്.
അതെ അതെ ഡെസ്റ്റിനേഷൻ വെഡിങ്ങ്. അങ്ങനൊക്കെയാ പറയുന്നത്. എന്താന്ന് അറിയില്ല മഴയായോണ്ടൊക്കെ, ടൈം ഒക്കെ ആണല്ലോ.
മഴ ചെറിയ പണി തരും.
ആഹ അത് പണി തന്നാ കുടുങ്ങി. അപ്പൊ ഒന്നെങ്കിൽ അങ്ങനെ, അത് നോക്കിട്ടൊക്കെ ചെയ്യാന്നൊക്കെ പറയ്ണ്ട്.
പറയുന്നുണ്ട്. എന്താ ചെയ്യുന്നെ ജോലി പഠിക്കാണോ ജോലി ഉണ്ടോ?
ആളോ, അവള് ഇത് ഈ ഗ്രാഫിക് ഡിസൈനിങ് തന്നെയാണ്. ഇവൻ ചെയ്തത് തന്നെ, അവള് അക്കൗണ്ടന്റ് ആയിരുന്നു. പക്ഷെ പിന്നെ അവൻ പറഞ്ഞു ഗ്രാഫിക് ഡിസൈനിങ് ചെയ്തോ. പുറത്തേക്ക് അവക്കും കൂടെ ജോബ് റെഡിയാക്കാൻ വേണ്ടി. ട്ടെ അങ്ങനെ പിന്നെ അവള് ചെയ്തു. ഇല്ല പഠിച്ചുഴിഞ്ഞു അവളന്ന് പഠിച്ച് കഴിഞ്ഞ് ഇപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. ൽത്ത്. ആ വർക്ക് ചെയ്യ്ണ്ട് ഉം. ഉം കൊഴപ്പൊന്നുമില്ല. ഉം അപ്പ എന്തായാലും വരേ അമ്മേ അമ്മേനോടും അച്ഛനോടൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഏഹ് അപ്പൊ നീ ഇപ്പൊ അവരോട് പറയുവോ, അല്ലെങ്കിൽ ഞാൻ ഒന്നൂടെ വിളിക്കാം. ഇപ്പൊ അവരെ കിട്ടണമെങ്കില്. ആ നേരത്തെ വരേണ്ടിട്ടോ. കല്യാണോം റിസപ്ഷനും ആണുള്ളത്. ഉം ആ നിങ്ങക്ക് അറിയുന്ന ആയിരുന്നു ബ ബ്രൈഡൽ മേക്കപ്പിന്റെ ആരെങ്കിലും അറിയോ?
എനിക്ക് അങ്ങനെ പേഴ്സണലി ആരെയും അറിയൊന്നു ല്ലെ ഫ്രണ്ട്സ് ഒന്നുംല്ല. ഇല്ലെ പിന്നെ നമ്മ ചാർജ് ഒക്കെള്ള അത് നമ്മുടെ ഇൻസ്റ്റഗ്രാമില് ഒക്കെ കുറെ കാണില്ലേ.
കാണുന്ന ഇൻസ്റ്റഗ്രാമില് കാണുന്നുണ്ട് ഒക്കെ നല്ല, ട്വന്റി എബോ തേർട്ടി എബോ ഒക്കെയാണ് ചാർജ് വരുന്നത്. ഉം.
ച്ചാർക്കൊക്കെ നല്ല റേറ്റാ. പിന്ന ഇപ്പം നാട്ടിൽന്നന്ന് നോക്കാൻ മ രണ്ട് ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടെ അവർക്ക് റേറ്റ് കുറവുണ്ടാവും.
കുറവുണ്ടാവല്ലേ. നമുക്കി മാരേജിന്ന് പിന്നെ റിസപ്ഷനൊക്കെ നമ്മള് അത് തന്നെ ആയതൊണ്ടേ അപ്പൊ രണ്ടിനും നമുക്കൊരു ബ്രൈഡൽ മേക്കപ്പ് ആർ പിന്നെ ഒന്നാമത് എനിക്കും അമ്മയ്ക്കും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൈഡിന് മാത്രം പോരാ ഞങ്ങക്കും. ഉം എനിക്കും മോക്കും അമ്മായിമ്മക്കും ഒക്കെ ഒന്ന് ഒരുങ്ങണല്ലോ
എല്ലാർക്കും ഒന്നും ഒരുങ്ങണം ആഹ് ആഹ് അതൊക്കെ ഒര് തൗസന്റ് ആ റേഞ്ചിനൊക്ക കിട്ടും
മതിയാർ
അത്ര മതി എന്റെ ബ്രദറിന്റെ് ഏഹ് കസിൻ ബ്രദറിന്റെ മാരേജ് ആണ് ഓഗസറ്റില് നെക്സ് മന്ത് ട്വന്റി ത്രീക്ക് അപ്പ അതിന് ഞങ്ങളൊക്കെ ബുക്ക് ചെയ്തത് ത്രീ തൗസന്റെ ഉള്ളൂ ഗസ്റ്റ് മേക്കപ്പ്
അതെല്ലേ ഗസ്റ്റ് മേക്കപ്പ് ടു ത്രീ തൗസൻഡാ അല്ലേ എന്റെ സാരി ഡ്രേപ്പിങ്ങും മൊത്തായിട്ട് ഫേസും ഹെയറൊക്കെ
ഡ്രേപ്പിംങ്ങ് ഉണ്ട് ഫേസ് ഉണ്ട് ഹെയർ ഒക്കെ പെടും
ആഹ് എല്ലാം പാട് ത്രീ തൗസൻഡ് ഒര ഒരാൾക്ക്ല്ലേ ഉം പെർ ഹെഡ് ത്രീ തൗസൻഡാ പക്ഷെ ഞാന് ഇവിടെ ചോയിച്ചത് ഉം ആഹ് അതിലും കൊറവാന്നാ എനിക്ക് തോന്നുന്നത് ഇനി അത്ര തന്നെ ആവൂന്ന് അറിയില്ല രണ്ടും കൂടെ സാരി ട്രേപ്പിങ്ങ് മാത്രം സെവൻ ഹൺഡ്രഡാ പറഞ്ഞിരുന്നത്
ആഹ് ഇവടെ ഫൈവ് ഹൺഡ്രഡേ ഉള്ളൂ സാരി ഡ്രേപ്പിങ്ങിന്
ആണല്ലേ ആഹ് അവര് സെ ഇവിടെ സെവൻ ഹൻഡ്രഡാ ഇപ്പൊ അവിടെ ശ് അവര് ബ്യൂട്ടി പാർലറില് പോയിട്ട് ചെയ്യാണെങ്കില് ഫൈവ് ഹൺഡ്രഡ് വീട്ടില് വന്ന് ചെയ്യാണേൽ സെവൺ ഹൺണ്ട്രഡാ പറഞ്ഞത് ഉം അതാണ് ഇപ്പം നോക്കണം ഇനി എവിടേങ്കിലും ഒന്ന് ആഹ് ഒന്ന് രണ്ട് സ്ഥലത്തൊന്ന് ചോദിച്ചോ ടൈം ഒര് മൂന്ന് മാസം കൂടെ ഉള്ളൂ ഇനി പെട്ടന്ന് പെട്ടെന്ന്
ആക്കണം പിന്നെ പെട്ടെന്ന് ബുക്ക് ചെയ്ത് വെക്കണേ അവര്ക്കൊന്നും സമയം സ്ലോട്ടും ഡേറ്റും ഒന്നും ഉണ്ടാവില്യ നമ്മള് പെട്ടെന്ന് ബുക്ക് ചെയ്ത് അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്ത് വെക്കണം നല്ല ആൾക്കാരൊക്കെ ആണെങ്കില് അല്ലെങ്കിൽ നല്ല ആൾ അവർക്ക് നമ്മളിപ്പ ഈ കല്യാണൊക്കെ നല്ല ഡേറ്റ് നോക്കിട്ടില്ലേ മുഹൂർത്തമൊക്കെ നോക്കുവല്ലോ അപ്പൊ ഒരുപാട് ആൾക്കാരുടെ ഡേറ്റ്ണ്ടാവും ആ സമയത്തൊക്കെ
ആഹ് അപ്പൊ അതൊക്ക നോക്കി നമ്മക്ക് ആദ്യെ ബുക്ക് ചെയ്തിടണല്ലേ ഉം പിന്നെ നീ കസിൻ ബ്രദറ് മാരേജ് ഉണ്ടായിരുന്നല്ലോ എവിടുന്ന് സാ സാരിയൊക്കെ എടുത്തത് എവ്ടാ
ഞങ്ങളെടുത്തത് തിരുവില്ലാ മല കുത്താമ്പുള്ളീന്ന്
കുത്താംമ്പുള്ളിയൊ
കുത്താമ്പുള്ളി കുത്താമ്പുള്ളി അവിടെ എയർ ഹല്ലൂസ്ന്ന് പറഞ്ഞി ഇൻസ്റ്റഗ്രാമിൽ ആഹ് സൂപ്പർ കളക്ഷന എല്ലാ ഞാൻ ഫുൾ ഡ്രസ്സ് എടുത്തു സൂപ്പർ കളക്ഷൻ സാരിയക്കെ ഇപ്പൊ ഇതേ സാരി പൊറ കിട്ടും റേറ്റ് കൂടുതല പക്ഷെ ഇവിടെ എല്ലാത്തിനും നല്ല അഫോഡബിൾ റേറ്റാ
അതെല്ലെ ഉം അത അയിന് ബ്രദർ അവിടെ തന്നെ പറഞ്ഞു പാലക്കാടാണോ ഇത്
പാലക്കാട്ക്ക് എത്തണ്ടേ തിരുവില്ലാമല പറയും തിരുവില്ലാ മലേന്ന് ആഹ് തിരുവില്ലാ മലേന്ന് ഒരു പത്ത് മിനിറ്റേ ഒള്ളു അപ്പ നമ്മള് ആഹ് അവള് ഇട ആരോട് ചോയ്ച്ചാലും നല്ല ഫേമസ് അല്ലേ
ആഹ് ഫേമസ് ആന്ന് ആഹ് രണ്ടു പേരത് എപ്പഴും കാണാം ഇങ്ങനെ വീഡിയോസില് കാണാം നല്ല അടിപൊളി സാരിയാണ് ആഹ് ങ്ങക്ക് ഇവിടുന്ന് നാട്ടിന്ന് എടുക്കുന്നേക്കാട്ടി നല്ല അഫോർഡബിൾ ആയിരിക്കില്ലേ അവിടുന്ന് എടുക്കുന്നത് ഇപ്പോ
കാരണം ഞങ്ങള് ആദ്യം കല്യാണിലും അവിടൊക്കെ പോയിട്ടൊന്ന് പരതി അപ്പൊ നമ്മള് ഓരോന്ന് കണ്ടു അപ്പ് മേടി ഞങ്ങള് ഒന്ന് രണ്ട് ആൾക്കാര് നോക്കാൻ വേണ്ടി പോയി അപ്പൊക്കെ ഭയങ്കര മോശം നൽ നല്ല റേറ്റ് അവരെ കണ്ടേന്റെ ഇപ്പൊ എണ്ണൂറിൻന്റെ സാരില്ല രണ്ടാഴത്തിന്റെ സാരി വലിയ ഗുമില്ല അവർക്ക് നല്ല സാരിവെണെങ്കിൽ പത്തും പതിനഞ്ചും കൊടുക്കണം നല്ല സാരി കിട്ടണ്ടെങ്കില് അതൊക്കെ ആറും ഏഴും കൊടുക്കണം നമക്ക് ഗസ്റ്റിനെ ആ സിസ്റ്റേഴ്സിനേകെടുക്കാം അങ്ങനെ ഞങ്ങൾ പിന്നെയാണ് എയാറിൽ പോയത് അവിടെ പോയപ്പോ ഇതേ സാധന സെയിം സാധന നല്ല ക്വാളിറ്റി സാധനം അഞ്ഞൂറ്റി ചില്ലറ അങ്ങനത്തെ നല്ല റേറ്റന് കിട്ടും അത്രളു
ഫൈവ് അണ്ടർഡ് ആ റേജ് കസിൻസിനൊക്കെ കൊടുക്കാൻ ആ ഒരു റേഞ്ചില് കൊടുക്കാന്നുള്ളേ വിചാരിച്ചിണ്ടായിരുന്നു
അതും നല്ലതുണ്ട് പിന്നെ നമ്മക്ക് ആഹ
പിന്നെ നമുക്ക് ബ്രൈഡും വേണം പിന്നെ ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം നല്ലത് വേണല്ലോ
ആഹ വേണം അപ്പൊ നമ്മുക്ക് ഏറ്റവും ക്ലോസ് ആയവർക്ക് ആയിരം രണ്ടായിരത്തിന്റെ ഒക്കെ ഭയങ്കര നല്ലത് ഇണ്ട് പിന്നെ കൊറച്ച് നമ്മൾ കൊടുക്കാനുണ്ടാവല്ലോ ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മള് ദേക്ഷിണ പോലെ കൊടുക്കേലേ അവർക്ക് കൊടുക്ക്ണെ ആറുനൂറ്റിടെ അഞ്ഞൂറ്റിടെ നല്ലത്ണ്ട് ആരും കുറ്റം പറയില്ല അഞ്ഞൂറിന്റെയണ് അല്ലെങ്കി ഇത് മോശമാണെന്ന് ഞങ്ങളുടെ അടുത്ത് എല്ലാതും നല്ലത് എല്ലാതും നല്ലത്
ആഹ് ശരി ആഹ അപ്പെ എന്തായലു അവിടെത്തന്നെ പോവലെ ഞങ്ങൾ ആഹ് അങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കയിരുന്നു അടിച്ചിരിക്കായിരുന്നു ഇപ്പൊ നമുക്ക് ഇത് ആഡീസെൽ ഉണ്ടല്ലോ അപ്പൊ കല്യാണൊക്കെ ഇനി ആടിസെൽ പോയി നോക്കണോ അപ്പൊ ഞാനൻ അമ്മനോട് പറയ അത് വേണോ
അത്ര നന്നവാൻ സാധ്യല്ല അതാ നല്ലത് ഈ കല്യാണപ്പോ അവരക്കെ ഇപ്പം ഈ അഞ്ഞൂറ് അറുനൂർന്നും അവർക്ക് റേറ്റ അല്ല വളരെ മോശം തുണിയത ആയിരതിക്കെ തെരാ കുത്താമ്പുടി നല്ല ക്വാളിറ്റി സാധനം കിട്ടും പിന്നെ അതായത് പിന്നെ നല്ല ഡിസ്കൗണ്ട് തരും ഒരു കല്യാണ പാർട്ടികൾക്കൊക്കെ
ആഹ ഡിസ്കൗണ്ടും ഇണ്ട്ല്ലേ ആ നമുക്കാണെങ്കിൽ ഒരുപാട് അ ആൾ ഗിഫ്റ്റ് ചെയ്യാനുള്ളത് ഞങ്ങൾക്കുള്ളതും പിന്നെ പിള്ളേർക്കുള്ളത് പിന്നെ ബെ ഷീറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കക്കെ വേണം ഒക്കെല്ലേ ബെഡ്ഷീറ്റ് ഒക്കെണ്ടാവുല്ലെ അവിടെ അല്ലെ ആഹ പൊക്കെ വാങ്ങണം പിന്നെ മ തും ഉം അപ്പൊ അത്നെ അവിടെ തന്നെ പോവല്ലെ
അതെ അതെ അപ്പെ നമുക്ക് സാരി ഇട്ത്താല് അസ്ബന്റിനൊക്കെ ഷെർട്ട് ഒക്കെ വേണന്ന്ണ്ടാവല്ലോ സെയിം അപ്പൊന്ത ഒന്നില്ലങ്കി അവിടെതന്നെ ഇണ്ട് അല്ലെങ്കി അതിന്റെയും തൊട്ടടുത്തൊരു കടണ്ട് സാരിക്ക് മെച്ച്ള്ള ഷേർട്ടും ഉം കുറത്തക്കെ ഉണ്ടേ ഒ ഇഷ്ടം പോലെ മെറ്റീരിയലും ഇണ്ട് റെഡിമെയ്ഡും ഉണ്ട് ഇഷ്ടംപോലെ
ആഹ ഹസ്ബൻഡ ഇപ്പോ ഈല്യാണം അടിപ്പിച്ചിട്ടെ ഹസ്ബൻഡും വരൊള്ളൂ അപ്പൊ ഞങ്ങെനെ പറയാ ഞാൻ എടുത്തെ തരാ എടുത്ത വയ്ക്കാ ഫോട്ടോ അയച്ചിട്ട് എനിക്ക് എടുത്ത വെച്ചാൽ മതിയല്ലോ കുർത്ത സെയിം കളറ് ആഹ് അപ്പെ ഞൻ അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിണ്ടായിരുന്നു അപ്പെ ടൈമില്ല അവര് ട്വന്റി ടുവിന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് സ്റ്റി ചെയ്ത് കിട്ടില്ലല്ലോ ഉം അതൊക്കെ അപ്പൊ അവിടെ തന്നെ പോവല്ലേ അതന്നെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കറെടുത്ത് പോവാ ആഹ കാറെടുത്ത് പോവാന്നൊക്കെ ഉദ്ദേശിച്ച് ഇങ്ങനെ പറഞ്ഞ് നിക്കണ്
ഉം പിന്നെ അടുത്ത മാസം ഓണം ടൈമേക്കെ ആകുമ്പോക്ക് തെരക്കവുംട്ടേ പെട്ടെന്ന് പോക നല്ലത്
അതെ അതെ ഓ ആഗസ്റ്റിലാണ് പോണം ഓണത്തിന് മുന്നേ പോകണംന്നാണ് പറഞ്ഞത് ഓഗസ്റ്റില് ഉം
അ പിന്നെരു കാര്യം എന്താ അറിയോ ശനി ഞായറ് പോവനെ ചെയ്യരുത് തെരക്കോട് തെരക്കാവും നമ്മളീ വർക്കിങ് ടൈയ്സില്ലെ അതെ ഈ നമ്മളിപ്പോ ചന്തേ പോയി കൂട് വെക്കില്ലേ അതുപോലത്തെ തിരക്കാവും അപ്പൊ നമ്മളിത്തിരി റിസ്കെടുത് ത്ത് നോക്കിയെടുക്കണം. പിന്നെ ഞങ്ങളൊക്കെ ചെല്ലുമ്പോത്തിന് തിരക്കുണ്ടായിരുന്നു പിന്നെ ഒന്നോട് കൊറഞ്ഞു അപ്പൊ ഈ തിങ്കൾ മുതൽ എയാർ അവിടെ മെയിന് എയാർ ആണ് നല്ലത്
നല്ലത് ഉം
പ്പം തിങ്കൾ മുതല് വെള്ളി വരേള്ളെ ഏതെങ്കിലും ഒര് ദിവ്
ദിവസം ആഹ് അപ്പൊ നമ്മളിപ്പ രാവിലെ പോയിട്ട്ണ്ടെ കോഴിക്കോട്ന്നെ രാവിലെ പോയിട്ട്ണ്ടെങ്കീപ്പം നമ്ക്ക് ഒരു പർച്ചേസിങ്ങൊക്കെയ്ഞ്ഞ് രാത്രിയാവുമ്പത്തേക്കും ങ്ങോട്ട് തിരിച്ചെത്താം
ഔ എത് അത് അപ്പഴെക്ക് എത്താം നേര്ത്തെ വന്നാ മത്യേ ഒരാെമ്പത് മണിയൊക്കാവുമ്പെയേക്ക് ഇവിടെ എത്തിയാ മതി അപ്പ ഷോപ്പിൽ ആഹ് പിന്നേ ആഹ് നമ്ക്ക് അവ്ടെ നല്ലെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ്ട്ട് അഞ്ചഞ്ച് ഞ്ചരാ ആറുമണ്യോടൂടി എറെങ്ങാൻ പറ്റുവായിരിക്കും പിന്നെ നമ്മള് വേഗം വേഗം നോക്കി എട്
ആഹ് പെട്ടെന്ന്‌ട്ത്ത് പിന്നെങ്ങെക്ക് ഒരു പാട് പേർക്കൊന്നും അങ്ങനെ ബ എട്ക്ക്ന്ന്ല്ലാ പിന്നെ എ എ എൻ്റെ ഹസ് ഇവന്റേ കെ മേരേജിനെക്കെ എല്ലാർക്കും വാങ്ങിച്ച് കൊട്ത്തതാണ് അപ്പൊ അനിയെൻ്റെത് പിന്നെ അങ്ങെനെ വേണ്ടാന്ന്ള്ളൊര് ആഹ് കൊർച്ചൊന്ന് ചുരുങ്ങിട്ടാണ് പ്പം കല്ല്യാണം കഴിക്ക്ന്നതും പിന്നെ വെല്യെ പ്രശ് സാര്ല്ല്യാ നമ്മെളെന്തായാലും നമ്മള് ക്യാഷ് കൊട്ത്ത് വാങ്ങുമ്പോ നമുക്ക് നല്ല സാധനം കിട്ടണല്ലോ
അത് കിട്ടും അതിലൊരു ഒരു സംശയില്ലാ
ആഹ് അതാണ് അപ്പൊ എൻ്റെ അനിയന്റൊതൊക്കെ എന്റെ എന്റെ സ്വന്തം ബ്രദറിന്റെത് ഞങ്ങള് പോയത് ഇവിടെ വയനാട് സിന്ദൂർലാ പോയെട്ത്തത് ഒരാള് പർണേട്ട് എപ് എന്താ പറയാ ഭയെങ്കര ഭയെങ്കര മോശം മോശംന്ന് വെച്ചാല് നമ്ക്ക് അവിടെ പോയിട്ട് ന നമ്മള്പ്പോ ഒരു ഡ്രസ്സെട്ക്കാൻ പോയോക്കാ ഫുഡൊക്കെ അവിടുന്ന് അവെരെന്നെ നമുക്ക് പ്രൊവൈഡെയ്യല്ലോ ഇതതൊന്നുംല്ല നമ്മളെത്രയോ ദൂരം വെയിലും കൊണ്ട് നടന്ന് പോയി ഫുഡ് കഴിച്ച് വന്ന് ട്ടൊര് വെള്ളം പോലും തന്നിട്ടില്ല പറീമ്പം ഞങ്ങഇവിട്ന്നെറെങ്ങ്ന്നെ പന്ത്രണ്ട് മണിക്കാ ആഹ് പത്ത് മണിക്ക് കഴിഞ്ഞിക്ക് ഞങ്ങളവിട്ന്ന് എറങ്ങ്ന്നട്ട് ഫുള്ള് ഫുൾ എത്രെയോ പർച്ചേസെയ്ത് ന്ന് ഒര്പാട് സാധനം അത്രെ ആഹ് റെയ്റ്റും കാെറവാന്നൊക്കെ പർഞ്ഞിട്ട് ഒന്നൂല്ലാ
ഒന്നൂല്ലാലോ ബടെ അങ്ങെനെ
അതെലേ ഭയെങ്കെരെ കഷ്ടായ്പ്പോയി ഞങ്ങക്കൊരാളും പർഞ്ഞിട്ടങ്ങെനെ പോയിട്ട് ഇനി ആരും അവടെ പോയി എട്ക്ക അതിന് നല്ലത് കോ കാലിക്കറ്റ് റ്റെന്നെ സിൽക്ക് മന്ദിർലൊക്കെ പോയി എട്ക്ക്ന്നെ
എവിടേലും പോയ് ട്ക്കലാലം ഉം ഉം ഉം ഉം
ചുമ്മാ വെറ്തേ കൊറേ പെട്രോള് നഷ്ടം
നഷ്ടം ഹും
ഉം അങ്ങെനെ നോക്കെ ഞാൻ നോക്കീട്ട് നിന്നെ വിളി ക്ക്ന്ന്ണ്ട് എന്തെങ്കിലും ആവശ്യംണ്ടെങ്കിലേ നമ്പറാട്ട്ണ്ടെ നീ എൻക്കൊന്ന് സെന്റെയ്യേണ്ടൂ അവിട്ത്തെ നമ്പറൊക്കെണ്ടെങ്കില് ഓക്കെ ശെരി
അയ്ച്ച്